ഹലോ?
കേൾക്ക്ണില്ലേ?
അക്കെക്കവോ ഹലോ
ആഹ കേൾക്കുന്നുണ്ട്. കേക്കണ്ട് അങ്ങട്ട് കേക്ക്ണില്ലേ കേക്കുന്നില്ലേ
പീസ് കേൾക്ക കേക്ക ഇത് സൗണ്ട് കുറവായിരുന്നാലും കല് ആ
ആഹ് റേഞ്ചിറെ പ്രശ്നോ ആ ശരി. ഇല്ല ഇവിടെല്ല അവിടെണ്ടോയ്ക്ക
രല്ലേ ഇല്ല ഇത് എനിക്കിപ്പോ ഇത് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ ഏ കുറച്ച് ഡിലേ ആയിട്ടാ സംസാരിക്കുന്ന കേക്ക് അപ്പൊ നെറ്റ് ഇഷം ചെറുതായിട്ട് കാണുമായിരിക്കും വേറെഞ്ച്
ആഹ സർവർ പ്രോബ്ലം എന്താവ എന്നാല് സൈറ്റിന്റെ എന്തെങ്കലും പ്രോബ്ലം ഉണ്ടാവോ ആഹ പറഞ്ഞ് കൊറച്ച് കഴിഞ്ഞിട്ടല്ലേ കേക്കണത്
ആ കൊറച്ച് ഡിലേ ഉണ്ട് ഞാൻ അവിടെന്ന് ഇങ്ങോട്ട് പറ എനിക്ക് കറക് ഒ ടൈമിന് കേൾക്കാം പക്ഷെ ഞാൻ ഇവിടന്ന്ങ്ങോട്ട് വരാണ കുറച്ച് ഡിലേ ആയിട്ടാ കേൾക്കുന്ന തോന്നുന്നു
ആഹ എനിക്കും ഇവിടെ കുഴപ്പൊന്നില്ല എന്ന ശരിക്ക കേക്കണ്ട്
ആഹ് തന്നെ ഇപ്പൊ കേക്കാം എനിക്ക ഇപ്പഴും കേക്കാം എനിക്ക്
ആഹ് ഇപ്പൊ കേൾക്കണ്ട് ആ ഉണ്ട്
ആഹ എനിക്ക ഇപ്പ കറക്റ്റ് കേൾക്കുന്നുണ്ട് ആദ്യം ഒരു കൊറച്ചു നേരത്തേക്ക് ആ കോള് ടുത്ത് ഇവ ര് രണ്ട മിനിറ്റത്തേക്കെ എന്തുവാണോ അങ്ങനെ ഒരു പ്രോബ്ലം പിന്നെ കൊഴപ്പം ഇപ്പ ഇല്ല പറയ വക്തമായിട് കേക്കാൻ പറ്റിട്ട്
ആഹ ന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ കഴിച്ചു നേരത്തെ കഴിച്ചു
ആഹ നേരത്തെ കഴിക്കുവോ
ആഹ നേരത്തെേ കഴിച്ചുനീ ആ ഉച്ചക്കുള്ളത് കഴിക്കണം രാവിലത്തത് കഴിച്ചേള്ളൂ
ആഹ ഞാനും ഉച്ച ഉച്ചയ്ക്ക ചോദിച്ചത്
ആ ഞാൻ വിചാരിച്ച രാവിലത്തതായിരിക്കുംന്ന് ഏ രാവിലെ ഇന്നലെയൊക്കെ താമസത്തെേ ഇന്ന് പിന്നെ ഞാൻ നേരത്തെേ കഴിച്ചു ഈ മരുന്ന് കഴിക്കാനുണ്ട് അപ്പൊ പിനെ നേരത്തെ കഴിച്ചു
ആഹ എന്ത് പറ്റിയപ്പോ
ഒന്ന് പറ്റിയതല്ലേ ന്റെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പ എനിക്ക് ആറു മാസം ആട്ടേ ഉള്ളുവേ അപ്പോഴേ എനിക്കിപ്പോ അടുപ്പിച് ഇപ്പൊ ഒരു ഒരു രണ്ടു മാസം കൊണ്ട് നല്ല രീതി മുടി കൊഴിയണണ്ട്
ആഹ ചെലൊൾക്കൊക്കെ ഉണ്ട് വറി കഴിഞ്ഞാാല മുടികൊഴിച്ചിൽ ന്റെ പ്രശ്നം ചിലർക്ക്ക്കൊക്കെണ്ട് ഈ ഡെലിവറി കഴിഞ്ഞ മുടികഴച്ചിന്റെ പ്രശ്നം
ആഹ് എനിക്ക് പക്ഷേ ഇത് ഈ വയറ്റിലാവു ന്ന നേരത്തെ മുടി തൊഴിച്ചിലേ ഇല്ലായിരുന്നേ എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് വയ യ്റ്റിലായിട്ട് ഒര് അഞ്ചാറ് മാസം തൊട്ടേ അമ്മയ്ക്കൊക്കെ മുടി തൊഴിച്ചില്ലായിരുന്നുന്ന് പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ലായിരുന്നു മുടി അങ്ങനെ തൊഴിച്ചില പൊട്ടല ഒന്നും ഇല്ലായിര് ന്ന് എനിക്ക് സാധാരണ നിളം കുറവായിരുന്നു ഇപ്പ നല്ല നീളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ആായിരുന്നതാ ഡെലിവറി കഴിഞ്ഞ ഒന്ന് രണ്ട മൂന്ന് മാസത്തേക്കോന്നും കൊഴപ്പൊന്നില്ലായിരുന്നു അ അതാ ചാറ വറാ കൊഴിഞ്ഞിറങ്ങുന്നു ഒരു മയമില്ലാത്ത മുടി കോഴിച്ചില ആഹ് അങ്ങനെ അങ്ങനെ പിന്നെ ഇപ്പൊ ആ അതിന് ഞാൻ ബയോട്ടിൻ എടുക്കന്ന് അപ്പൊ ആഹാരം കഴിച്ചിട്ട് അത് കഴിക്കേണ്ട്
ആഹ
അത്തിനു ഞാൻ നേരത്തെ കഴിച്ചു അങ്ങനെയെങ്കിലും കഴിച്ചിട്ട് അതൊക്കെ കഴിക്കുമ്പഴെങ്കലും ഒന്ന്കൊറഞ്ഞ് കിട്ടാ മതിന്ന് നമ്മള് മുടിക്ക് പുറമേ ചേതിനെക്കാട്ടി ഉള്ളിൽ കൊടുക്കണായിരിക്കും കുറച്ചുടി നല്ലത്
ആഹ് ആഹ്
ആ്ഹ് അവിടെ ആര് കെയ ഉച്ചത്തക്ക്
ആഹ് ആയി കഴിച്ചിട്ടില്ല കൊറച്ച് കൈയട്ടെ ഇതിങ്ങനെ നിക്കാണ് എന്താ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ
ഇല്ല സ്പെഷ്യലായിട്ടൊന്നുമല്ല ഞാൻ സ് അഹ് നോർമലി ഇപ്പൊ കുറച്ച ദിവസം കൊണ്ട് ഉച്ചക്ക് കഴിക്കൽ കൊറവാ എനിക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നുണ്ടെ അപ്പൊ നമ്മൾ ഈ എരിവുള്ള സാധനമൊക്കെ കഴിക്കുമ്പോ എനിക്ക് തീ ചെറുതായിട്ട് പുളിച്ചു തെട്ടാറുണ്ട് ആഹ് അതന്നെ എനിക്കതുണ്ട് എനിക്കത് അത് മുമ്പൊക്കെയാണങ്ങി അത് വലിയ പ്രശ്നല്ല ഇപ്പ പക്ഷെ അത് എരിവുള്ള സാനാണങ്ങി തിരി തിരിച്ചു വരണങ്ങി ഇങ്ങനെ ആഹ് ഇങ്ങനെ തൊണ്ടക്ക് താഴത്തെക്കൊരു എരിഞ്ഞോരു പുകച്ചിലായിരിക്കും
ആഹ് എനിക്കും ഉണ്ടാവലുണ്ട് ചില ടൈമിൽ ചെല ടൈമിൽ മാത്രട്ടോ
ആഹ് എന്റെടുത്ത് അപ്പഴ് ഡോക്ടർ പറഞ്ഞാ ആഫ്റ്റർ ഡെലിവറി ചെലപ്പോ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ കാണുന്ന് എനിക്കിപ്പോ മര്യാദക്ക് ആഹാരം കഴിക്കാൻ പറ്റാണ്ള്ള
പ്രെഗ്നന്റ് ആയ ടൈമിൽണ്ടായിനാ ഇങ്ങനത്തെ പ്രോബ്ലെംസൊക്കെ
ഇല്ല അങ്ങനെ അപ്പോഴെ വല്യ പ്രശ്നവില്ലായിരുന്നേ ഏഹ് പിന്നെ ഞാന് ഏഹ് എനിക്ക് ഡെലിവറി അടുത്ത് വന്നപ്പോഴ അങ്ങനെ കൂടുതലും ഇതായത് ഇങ്ങനെ പ്രശ്നം തോന്നിയത് അതുവരെ വല്യ പ്രശ്ന ഇല്ലേര്ന്നു.
ആഹ്
ആഹ് ചോറുങ്കറിയൊക്കെ ആയ
ആഹ് ചോറും കറിയൊക്കായി
എന്തോ
ചോറും കറിയൊക്കെ ആയി പറയാ
ഓഹ് അങ്ങനെ എനിക്ക് അത് സൗണ്ട് കൊറച്ച് കൊറവായിട്ട് തോന്നേണ് അതാണ് അതിന്റെ സ്പീക്കർന്റെ പ്രശ്നായിരിക്കും അത് എങ്ങനെ
പിന്നെയെ പറയണതൊക്കെ സാധാരണ പോൽ
ആഹ് ഇതെല്ലാം കേക്കാ ഇതെല്ലാം കറക്റ്റ് എന്റെ ചെവിക്കകത്ത് നിന്ന് പറയണ ആണെങ്കി ഇങ്ങൻത്തെ ഫീൽ മറ്റതൊക്കെ ഒരുമാതിരി ആഹ് മറ്റതൊക്കെ കൊറ ച്ചിറ്റകിൽ ഏത് സൗണ്ട് കൊറഞ്ഞ ആഹ് അതായിരിക്കും സൗണ്ട് ഇങ്ങനെ കൂടിയും കൊർഞ്ഞൊരു വാരിയേഷൻ ഉം മഴ മഴ് ഒരു മയൊല്ലാത്ത മഴയല്ലേ
ആഹ് ഇന്നൊരു കൊറവുണ്ട് ഇന്ന് വെയിലൊക്കെ കാണാനുണ്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴേന്ന്
ഉം ഇവിടെ ഇവിടെ ഇന്ന് ആഹ് ഇവിടെ ഇന്ന് മഴ കൊറവാ ആഹ് മിൻഞ്ഞാ ഇന്നലെ അധികം ഇല്ലേനി ഇന്നലെ ഒരു ഉ വൈകുന്നേരം തൊട്ട് മൂട് രാത്രി വരെ ഒരു നല്ല മഴയായിരുന്നു പക്ഷെ സാധാരണ എന്നും രാ ത്രി മഴ പെയ്തി തീരുമ്പോ ഒരു തണുപ്പുള്ളത പക്ഷെ ഇന്നലെ ആഹ് തണുപ്പു ഇല്ല ചൂടു ഇല്ല ഒന്നുല്ല ഒരു ഇതിനിടയ്ക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ളൊര് രാത്രിയൊക്കെ ഒരു ക്ലൈമറ്റായിരുന്നു അപ്പോഴേ കെടന്നൊറങ്ങാൻ ഒരു വൃത്തിക്കെട്ട സുഖം ഇല്ല ഒരു എന്തോ പോലെ
ആഹ്
ആഹ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഫാൻന്റെ ആവശ്യം ഈ തണുപ്പാണെങ്കി ഇല്ല പക്ഷെ ഇന്നലെ ഇത് എത്ര കൂട്ടിയിട്ടിട്ടും കാറ്റ് തെകയാത്താകണക്കെ തോന്നി എനിക്ക്
ഉം അങ്ങനെ
ആഹ് അതന്നെ കുട്ടിയളൊക്കെ സ്കൂളിൽ പോയി
ആഹ് മോള് പോയി സ്കൂൾ പോയിണ് വൈന്നാരം ആഹ് അല്ലേ ചെ മറ്റെത് ഓള് പോവാനായിട്ടില്ല ചെറുതായിട്ടില്ല വല്യ മോള് യു കെ ജി ലോള് പോയിക്ക്ണ് വൈന്നാരെ വരെണ്ട് ക്ലാ
ത്താളി യു കെജി ലാ?
ആഹ് യു കെ ജി ലാണ്.
ഏളയവരെ.
ആഹ ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ.
ഓ അത്രന്നെ ആഹ് അത്ര ഒന്നര വയസ്സായിട്ടുള്ളു. ആഹ് ഇവന് ഇവന് ആറു മാസയിട്ടേള്ളു.
ആഹ് ഓക്കെ ഹസ്ബെന്റ് ജോലിക്ക് പോയില്ലേ?
പോയി ഏഹ് രാവിലെ പോയി ഓട്ടോ ഉണ്ടായിരുന്നേ പോയിട്ട് ഇപ്പ വന്നതേ ഉള്ളൂ.
ആഹ്.
ആ അപ്പഴേ ഹ് ഇപ്പൊ വന്ന് കേറിയിട്ടെള്ളൂ വന്നിട്ട് കെടക്കണണ്ട് ഇപ്പൊ. ഏഹ് ഇവനുള്ളതോണ്ട് ഇവൻക്ക എപ്പഴും എപ്പ എപ്പോഴും രാത്രി എഴുന്നേക്കുഎ.
ആഹ്.
അപ്പൊ ഒറക്കങ്ങോട്ട് സെറ്റ് ആവൂല ഇപ്പൊ അങ്ങനെ ഒറങ്ങാൻ വേണ്ടിട്ട് കെടക്കുന്നുണ്ട്.
ആഹ
ആ അപ്പൊ ഇപ്പഴ അവനും ഉറങ്ങണണ്ട് എഴുന്നീറ്റ് കഴിഞ്ഞാ പിന്നെ അവന് കളിക്കണം ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ വർത്താനം പറയണം
ആഹ് ഉറങ്ങിയ ടൈമില് വിളിച്ചതേക്കാരല്ലേ ഞാനുംതന്നെ മോള ഉറങ്ങട്ടെ എഴതിയില്ലെങ്കിൽ ശരി സംസാരിക്കാനൊ ഒുംയക്കൂല്ല കോൾ ചെയ്യുമ്പോ ഓലെ സൗണ്ട്വകൂലേ കൂടുത നക്ക് ഇട അപ്പവാ
അങ്ങനെ പ്രശ്നംല്ലേ ഇവന് അവന അറിയണം ഞാൻ ആരെയ വിളിക്കുന്നേ ആരുടുത്ത ആ വർത്താനം പറയുന്നേ ഇതൊക്കെ അവന അറിയണ്ട് വേറൊന്നും കൊഴപ്പം ഇല്ല ഞനൻ ആരെ വിളിക്കാൻ ഫോൺ എടുക്കുന്നു അവിടന്ന് ഉരുണ്ടും മങ്ങി ഉരുണ്ടും മങ്ങി ഇ ഞാൻ കിടക്കുന്നെടുത്ത് വരും വന്നിട്ട് ഫോണിലോട്ട് എത്തി കൂട്ട നോക്കൂരുന്നു
ആഹ ആക്ക വിളിക്ക നോക്കി
എന്തോ
ആരിക്കാ വിളിക്കണ നോക്കിയക്കാര
അതനെ ആർക്കാ വിളിക്കുന്ന എന്താ വഗദാനം പറയുന്നേ നീ ഞാൻ സ ഇനി ഇവനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്റെ മഖത്ത് നോക്കുകണെങ്കിൽ ഒരു കള്ളത്തരം പിടിച്ച ചിരിയു
ആഹ
എപ്പോഴും ചിരിയന്നെ ഇങ്ങനെ അവന്റെ മുഖത്ത് നമുക്ക് നോക്കിയ ഒരു വർത്താനം പറയാൻ പറ്റില്ല അപ്പൊ ചിരിച്ചു കാണിച്ചു തരും
ആഹ
പിന്നെ അവിടെ അവിടെ എന്താ സ്പെഷ്യൽ
ഇവിടെ വെണ്ടക്ക വെണ്ടക്ക തക്കാളിയക്ക ഇട്ട് കറിയില്ലേ പിന്നെ ഉപ്പേരി പയറുപ്പേരി
ആഹ
ച മതി മീനി ഇപ്പോ ഇതില വരലില്ല ഈ വില കൂടിട്ടാ തോന്നുന്നുണ്ട്
ആ് വില കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഏർ നീനും എനക്ക്ത്ര പറ്റ ഒരിടത്തും പറ്റല്ല മൊത്തം അഴുകിയതൊക്കെയ കൊണ്ടിട്ടേ ക്കുന്നു
ആഹ് അപ്പ കിട്ടാനില്ലാരണം അപ്പൊ വില കൂടിയും ചെയ്തക്കണം അപ്പൊ ഈ കിട്ടാനില്ലാതെക്കുമ്പോ പിന്നെ ഈ പയ ചീഞ്ഞ സാധനങ്ങളൊക്കെ അല്ലക്കാാര അപ്പൊ അങ്ങനെയാണ് വേടക്കലില്ല പിന്നെ വരലൂ ഇല്ല അപ്പൊ
ഉം ശരിയരി ഇവിടെ ആ ഒരിക്ക ഇങ്ങനെ മീൻ ഉണ്ടന്നിട്ട് വാങ്ങിയ മറ്റേ ഇതില്ലേ മറ്റേ ചെമ്മീന് ചെമ്മീൻ അയാൾറങ്ങ വലിയ ചെമ്മീനാണ് ചെന്ന് മന്നൂറ്പക്ക് വാങ്ങിച്ചിട്ട് കവറ് തുറന്നോക്കിയപ്പ അത് കയ്യില എടുക്കാനില്ല നരിന്തോലത്തെ മീനാണ് അയിനാ പറയുന്ന വലിയ ചെമ്മീനന്ന്
ആഹ്
ആഹ് ആഹ് പിന്നെ പിന്നെ വാങ്ങിക്ക
പോ ചെിലവാകാതെ എങ്ങനെ നക്കല്ലേ അപ്പൊ എന്തേലൊക്കെ കാരണങ്ങണ്ട് കച്ചവടം എന്താക്കിയോ
ശരി പിന്നെ അതുപോലെ തന്നെ നല്ല മീൻ കണ്ടാ വാങ്ങിക്കാന്ന് തോന്നെ പക്ഷെ ഈ സാധനം ഭയങ്കര വില കൂടുതലായിട്ടും
ആഹ് വില കൂടുതലാണ് പിന്നെ പൈകി ഇങ്ങനെ നിക്കല്ലേ ആരും പേടിക്കായിട്ട്
ഉ അത് ശരിയായ അല്ലെങ്കിൽ പിന്നെ നല്ലത് വാക്കണമെങ്കിൽ കടപ്പുറത്ത് വല്ല കടപ്പുറത്ത് വല്ല പോ
ആഹ് അങ്ങനെയൊക്കെ പോകണം ടൂറ് പോകുമ പോലെ അങ്ങനെയൊക്കെ പോകണം ടൂറൊക്കെ പോവലുണ്ടോ
ടൂറ് ഈ ഇടക്കൊന്നും പോയില്ലേ ഇപ്പൊ ഇവിടന്ന് എന്റെ എന്റെറെ വീട്ടിലോട്ട് പോണ തന്നെ ഒരു ടൂറ് കണക്കൻ ഇവിടെ നിന്ന് ഇറങ്ങിയാ വൈകുന്നേരം ആവും വീട്ടിൽ അത് തന്നെ ഒരു ടൂർായിട്ട് എനിക്ക് തോന്നന്ന്
ആ അപ്പൊ പിന്നെ ടൂറിന്റെ ആവശ്യം ഉണ്ടാവില്ല അല്ലേ
ഇല്ല പിന്നെ ഇപ്പ അട്ടറെ
അല്ലേ
ആ കുഞ്ഞ അപ്പൊ നമ്മള് നേരത്തെ ഇങ്ങനെ പ്ലാൻ ഇട്ടിരുന്നു അതെ ഇവിടുന്ന് മൈസൂരൊക്കെ പോണന്ന് പ്പ ഇവൻ ആ ആറു മാസ ആയിട്ടുള്ളൂ ഇത്രയും ആറുമാസം കഴിഞ്ഞിട്ട് പോവാണ് ഇതുവരെയാണ് അനക്കന്നുഇല്ല
ആഹ്
എനക്കൊന്നുമില്ല ന ഇവിടന്ന്ത്രേ പോവാനുള്ളൂ ഒരു രണ്ട് മണിക്കൂർ പ്പെ എത്ര യാത്രയ ഉള്ള പോലും
ആഹ്
ആ പിന്നെ ഏ പിന്നെ അല്ലെങ്കിൽ തന്നെ പിന്നെ നാട്ടിൽ പോകുന്നെിൽ നമ്മള എപ്പോഴും ട്രെയിനിലാ പോകുന്നത്
ആഹ്
എല്ലായിടും നിർത്തി നിർത്തി കണ്ട് പോകുന്നുണ്ടെങ്കിൽ കാറില് തന്നെ പോണം പക്ഷെ കാറിൽ ഇപ്പോ നല്ല രസവാ പക്ഷെ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ പണി കിട്ടും അവർക്ക് അത്രയ്ക്ക് പാടുല്ല ഇത്രേ അർനൂറ് കിലോമീറ്റർ അത്രയ ഉണ്ട്
ആ
കേൾക്കണണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് പിന്നെ
പിന്നെ എന്തൊക്കെ
ഏ.
പിന്നെ എന്തൊക്കെ
പിന്നെ ആഹ് ഇന്ന വെക്കട്ടെ
ആഹ്എന്നാ ഓക്കെ ശരി
ഉം ശരി
ആഹ്